ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
കേക്കുന്നില്ലേ ആഹ് ഉണ്ട്ല്ല ഉണ്ട്
ആഹ് ഉണ്ട് കേക്കുന്നുണ്ട്
കേക്കാം കേക്ക
എന്തൊക്കെയാണ് ആഹ്
ആഹ്
എന്തൊക്കെയാണ്
ആഹ് പറഞ്ഞോ
അഹ് ആഹ് ആഹ് പിന്നെ
മഴ
ആഹ് ഇവിടെ ഇവിടെ ഇപ്പ ഇണ്ട് ചെറുങ്ങനെ ആഹ് ആഹ് ഇവിടെയുണ്ട് നല്ല മഴയാ
ആഹ് ആഹ് ഇവിടെ മഴയൊന്നൂല ഇവിടെ നല്ല വെയിലിണ്ട് ഇപ്പോ
ഉം ഇപ്പം ഇപ്പം നല്ലോണം പെയ്യുന്നുണ്ട് ആഹ് പിന്നെ ആഹ് ഇന്ന ആഹ്
ഇപ്പൊ ഈ ടൈമില്
ഉം ആഹ് ഇപ്പൊ മഴയായി തോന്നുന്നു ആവാറായില്ലേ
ആഹ്
പിന്നെ അര ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യാാന് ആ ഫുഡൊക്കെ കഴിച്ചു
ഉം ഉം
പിന്നെ
ഏയ് ഞാൻ കഴിച്ചിട്ടില്ല രണ്ടാ മക്കളെ ചെറുത അവര് അവപ്പ അവരുടെ പിന്നാല ഇങ്ങനെ ഓരോന്നായിട്ട് നടക്കുക
ആഹ് ആ അവിടെ അങ്ങനെ തന്നെയ പിന്നെ കിട്ടുന്ന ടൈമിൽ എപ്പറ കഴിക്കും
ആഹ് അതന്നെയ അത്യാവശ്യം ടൈം എടുക്കും
ആഹ്
കഴിക്കാന് മൂന്ന് മണി നാല് മണിയൊക്കെ ആവും
ഇപ്പ തന്നെ
അഏ
ആഹ് ബടിം അങ്ങന് തന്നെ കിട്ടിനെ കിട്ടുന്ന ടൈമന്സര്ച്ച് ഞാനപ്പങ്ങട്ട് കയ്ച്ചറിം അല്ലെങ്കില് പിന്നെ ന്താറയാ തലർക്കൊക്കെ വരും
ഉം
ഉ
ആഹ് ആഹ് അങ്ങനെ ആവ്മ്പോ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കി പിന്നെ പറയണ്ട
ആഹ് പറയണ്ടാ അഹ് എവിടെ അവിടെൊക്കെ ഇണ്ട അവിടെ എന്ത്‌ പറയ
ഓഹ്
ശരിയാ വിജാരിക്കെ നല്ലൂ പക്ഷെ കയ്ക്കല് നടക്കൂല
നടക്കില്ല അതാണ് അയ്യോ നീ കഴിക്കാതതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും ഒട്ടുമിക്ക സമയവും ഈ പറഞ്ഞ പോലെ ഗ്യാസിന്റെയും മറ്റുള്ള വയവേദനിം പ്രശ്നം എന്നായാലും
ആഹ് കെയ്ഞ്ഞു അതെന്നെയാണ് പിന്നെ നല്ല വേദന കാര്യങ്ങളൊക്കെണ്ട് പ്രസവം കഴിഞ്ഞാൽ തന്നെ ഓരോ വർത്തങ്ങള
ആഹ് പക്ഷെ ഇത് പറഞ്ഞ ആർക്കും മനസിലാവില്ല
ഇല്ല അത് അത്ണ്ട് നമ്മൾ അനുഭവിക്കുന്നത് നമ്മക്ക് മാത്രം
ആഹ് അതെ
ഉം ഉം പിന്നെ എങ്ങനെയ പിന്നെ യാത്രയൊക്കെ
ആഹ് യാത്രക്കെ ഇഷ്ടം തന്നെ പക്ഷെ യാത്ര പോകാൻ പറ്റാറില്ലാന്ന് മാത്രം
ഉം ഉം
എല്ലാരിം അവസ്ഥ ഇതല്ലെ പോകാൻ
ഹസ്ബന്റിന്റെ വീട് കൊറച്ചക്കലെയ ആഹ്
ആഹ്
അപ്പൊ അതാണ് ആകെള്ള യാത്ര ഉം
ഉം ഇവിടെ ആരും കൊണ്ടു പോയില്ല അഹനെ ഉം കല്യാണം കഴിഞ്ഞാൽ പോവാന്ന് നെറയോണ്ടിട്ട ഇവ്ടെ കല്യാണ്ത്തി ഇതിന്റെ മുന്നേ അങ്ങനെ പറ കല്യാണം കഴിഞ്ഞിട്ട് പോട് എന്നാലോ അതും വിടൂല പോവൂല
ആഹ്
കല്യാണം കഴിഞ്ഞിട്ടുള്ള പോക്കൊക്കെ കണക്കന്നെ എത്ര നടന്ന് പറഞ്ഞാലും പോവാൻ പോ പോവില്ല പറയില്ല
ആഹ് ആഹ് ഇല്ല അത് പറയൂല നമ്മള് പോവാ പോവാ നമുക്ക് കൊറച്ച് ടൈം ഉണ്ടല്ലോന്ന് പറയും
ആഹ്
എന്നോട താണീ പറയാ ടൈം ഉണ്ടല്ലോ പിന്നെ പ്പോ ഉം മക്കളെ ചെറുതല്ലേ കൊറച്ചും കൂടി വണ്ണം വയ്ക്കട്ടെ എന്നൊക്കെ പറയും
ആഹ് അതാണ് കുട്ടികള് ചെറുതല്ലേ കൊറച്ച് കൂടി ഒരാപ്പ
ഉം
ആഹ് ടൈമില് എല്ലാവർക്കും കാണാൻ പറ്റും അതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുക്ക് പോകാൻ ഉള്ള ഇൻട്രസ്റ്റും പോകും
അതാ പറയുന്നെ നമ്മക്കിപ്പ മക്കള് ഇണ്ടായിരുന്നോ മക്കളെ നമ്മള് നോക്കുവല്ലോ പോവുന്നല്ലാതെ- ഉം
അവരി ഇരിക്കില്ല അപ്പഴത്തേക്കും പറയും നല്ല ആൾക്കാരെ കൊണ്ടാ പോണെ അവര് എന്ത്‌ ചെയ്ത് ഇത്ര ലോങ്- ഇയ്യോ
ആഹ് അതാ പറയ്ക മക്കളെല്ലാം വണ്ടിൽ ഇരിക്കുവാ അങ്ങനെ ഇങ്ങനെ- ഏഹ് പിന്നെ ഓരോന്ന് പറയും ഉം പിന്നെ നമുക്കും പോകേണ്ട മൂട് ഇണ്ടാവില്ല
ഇത് കേക്കുമ്പോ തന്നെ നമുക്ക് തോന്നും ഇതിലും ഭേദം മിണ്ട
അത് തന്നെ ഉം
എങ്ങടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ യാത്രകള് പോയിട്ട-
ഞാനെ - എന്റെ ഹസ്ബന്റിന്റൊപ്പം പോയിട്ടില്ല എന്റെ ആങ്ങളന്റെ ഒപ്പോം ഞാന് ഊട്ടി കൊടേക്കനാല് ഒക്കെ പോയിട്ട്ണ്ട്
ആഹ്
ഉം അങ്ങനെ അതൊര് അടിപൊളി ട്രിപ്പാക്കിട്ട് കിട്ടിട്ട്ണ്ട്
അങ്ങനെയൊക്കെ എടയ്ക്ക് പോവാൻ പറ്റിയുള്ളു ഇവിടെ പിന്നെ അതിനും കൂടി വിടില്ല
ആഹ് അങ്ങനെ പോയിട്ട്ണ്ട്
ആങ്ങളെടൊപ്പം പോയാലും ആഹ് ഞാനിവരെ കൊണ്ട്- ബീച്ചല് കൊണ്ടോണതൊക്കെ ഇവരെ കൊണ്ടാക്കിക്കും ഇവരിങ്ങനെ നല്ലോണം- പ്രഷറെയ്ത് പറയിപ്പിക്കും അപ്പൊ അവര്-
അതേ നടക്കൂ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കലേ എന്നാലേ പിന്നെ പോവുള്ളൂ നമ്മള്- അയിനൊന്നും നേരവുണ്ടാവില്ല
ഉം ഒരു ദിവസം ഞാനിങ്ങനെ രാത്രി ഇതേപോലെ ഇരുന്ന്ട്ട് ഞാൻ പറഞ്ഞു നമുക്ക്- ഇവന് മോന് എന്നോട് പറഞ്ഞു പൊറത്ത് പോവാം പൊറത്ത് പോവാന്ന് പറഞ്ഞപ്പോ ഉം ഞാന് ഹസ്- ഹസ്ബന്റിനോട് പറഞ്ഞ് നമുക്കെന്നാ മാളില് പോവാന്ന് പറഞ്ഞ് അട്- മാള് ഇണ്ടേ അപ്പം അപ്പെന്നോട് ചോയിക്കും ക്കണ് നിനക്ക് വീട്ടില് വെറുതെ ഇരിക്കാൻ പറ്റ്ണില്ലേന്ന്
വീട്ടിതന്നെ അല്ലേ എപ്പ ഇരുപത്തിനാല് മണിക്കൂറും പിന്നെ പൊറത്തെറങ്ങാന്ന് വിചാരിക്കും
അപ്പ ഞാന്നാ പിന്നെ എനിക്ക് പോവാണ്ടാണല്ലോ മക്കളെ കൊണ്ട് പോകാനാണ് വേണെ കൊണ്ട് പോയമതി ന്ന് പറഞ്ഞ് ഞാന് എനിക്ക് ദേഷ്യം വന്ന് പെണങ്ങിപ്പോയി
ഉം അത് ഇനി എന്നോട് വന്ന് പറയും
എന്തോ പോയിട്ട് ആക്കാനാന്നാ നമ്മള് ഈ പറഞ്ഞ പോലെ-
വീട്ടിന്റ ഉള്ളിതന്നെ ഇരിന്നിരുന്ന് ഇരുന്ന് ബോറടിച്ച് പോവ്ണ്ടാവന്നല്ലാതെ എന്താണെ ന്തോളീ ഇങ്ങക്കെന്താ മക്കളില്ലേ എന്ന് ഇതാ പറയാ എന്നോട് മക്കളില്ലേ മക്കളെകൂടെ കളിച്ചാ പോരേന്ന് അവരിപ്പൊ പൊറത്ത് പോകുക ഫുഡ് കയിക്ക നമ്മളീ വീട്ടി- പിന്നെ
അള്ളാഹ് മക്കൾടെകൂടെ കളിക്കാൻ നിന്നാ നമുക്ക് ദേഷ്യം വരും നമ്മളൊച്ചയിട്ടൊച്ചയിട്ടൊച്ചയിട്ട് ട്ട്
അതാണ് എത്ര ചെറിയ മക്കളാന്ന് പറഞ്ഞ് കയിഞ്ഞാലും കുരുത്തക്കേട് കാണിക്കാന്തൊടങ്ങിയാ പിന്നെ കണ ക്കാ എത്ര പോവും ഞാനെ എനക്ക് പെട്ടെന്നാ ദേഷ്യം വരുന്നത് ദേഷ്യം പിടിക്കാന്നെച്ചാ എത്ര പറഞ്ഞാലും കേക്കൂല മ്പെന്തെങ്ങിലും പറഞ്ഞോവും
ഉപ്പ പറയും മക്കളെ എന്തിനാ ഇങ്ങനെ ചീത്ത പറയുന്നത് ലാസ്റ്റ് വെറുക്കും നിന്നെ ചീത്ത പറഞ്ഞിട്ട് അപ്പൊ അങ്ങനൊന്നും ചീത്ത പറയരുത് സ്നേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്ക്ന്ന് പറയും
ഉം അതിന് പറഞ്ഞാ അങ്ങനെ പറഞ്ഞാ മനസ്സിലാകണ്ടേ
ആഹ് കൊറച്ച് കഴിയുമ്പം അവര് നമ്മളെ വിളിച്ചിട്ട് പറയും ദേ അവര് കുറുമ്പ് കാണിക്ക്ന്ന് നീ എന്തെലും പറയാന് പ്പൊ ഞാൻപറഞ്ഞു ഏ നിങ്ങൾക്ക് പറഞ്ഞൂടെ സ്നേഹത്തോടെ പറയാൻ പറയും
അതങ്ങനെയാ അവര് പറയില്ല അവര് പറഞ്ഞാ അവരെക്കന്വേണ്ടായിപ്പോവല്ലോ നമ്മള് പറഞ്ഞാ നമ്മള്
ട് പറയിപ്പിക്കും അത് ഞാൻ ചോദിച്ചൊരൂസം അപ്പൊ ഞങ്ങളെ എന്നെ ഇഷ്ടില്ലാണ്ടായിക്കോട്ടെ നിങ്ങള് നല്ല ആളായിട്ടവിടിരുന്നോ
ഉം ഉം ഉം അതന്നെ അവര് സേഫ് സോണും നമ്മള് ഡെയ്ഞ്ചർ സോണും
നമ്മളെ പിള്ളേര് വെറുക്കും ഇഷ്ടില്ലാണ്ടായ് വും നമ്മ പിന്നെ എന്ത് ചെയ്യാ കുറു
ട്ടല്ല എന്നോട് പറയും ഉമ്മാനിഷ്ടല്ലാന്ന് പറയും
ഉമ്മച്ചീനെ ഇഷ്ടില്യ ഉമ്മച്ചിയോട് മിണ്ടില്യ
ഇങ്ങനെ പറയും ഞാൻ കുരുത്തക്കേട് കളിക്കുന്നോണ്ടല്ലേ
അപ്പോ ഞാൻ പറഞ്ഞ് ഇഷ്ടമില്ലെങ്കി ശരിയെന്ന അപ്പ പൊയ്ക്കോ മിണ്ടണ്ടാ രണ്ടാളും പൊക്കോളാൻ പറയും അപ്പ ഉമ്മച്ചിയെ
ഉം
ഞങ്ങളോട് മിണ്ട്
അങ്ങനെയാ ആഹ് അതെങ്ങനെയാണ് നമ്മള് വെറുതെ ഇങ്ങനെ വന്ന് പറയാന്നല്ലാതെ നമ്മളോട് വന്നു മിണ്ടും
ആഹ് പിന്നെ ചീത്ത പറഞ്ഞ് കഴിയുമ്പോ പാവം തോന്നും നമുക്ക്
അത് ശരിയാ ഇപ്പ പറഞ്ഞത് എന്തിനാ പറഞ്ഞേന്നെല്ലാ ആലോചി
ആഹ് അത് തന്നെ ഇത്രയും പറയേണ്ടിയിരുന്നില്ലാന്ന് തോന്നും
തോന്നും
ചെല സമയത്ത് ചെല വീഡിയോസ് സ് കാണുമ്പോ ഇങ്ങനെ ആലോചിക്കും നമുക്ക് നല്ല പോലെ പറഞ്ഞാ മതിയായിരുന്നു ആ ഒര് രു സംഭവം ആലോചിച്ചിട്ട് തോന്നും ആഹ് നമുക്ക് നല്ലതുപോലെ പറഞ്ഞു മനസ്സിലാക് പക്ഷെ കൊറച്ച് കഴിയുമ്പോൾ നേരെ തിരിച്ച് ചിന്തിക്കും പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ
വാ കുരുത്തക്കേട്ന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യരുത് ന്ന് പറഞ്ഞ കാര്യം ചെയ്യുവ എന്നിട്ടോ വന്നിട്ട് നിഷ് കളങ്കമായിട്ടങ്ങനെ നിക്ക്വേം ചെയ്യും
നമുക്ക് ചീത്ത കേക്കും ഇപ്പൊ ഈ ഹസ്ബൻഡിന് ഇവിടെ എന്ന് പറഞ്ഞാ ഇന്നെട്ട് വാപ്പാക്ക് ഇവരെ ഇഷ്ടല്ല ഇവരെ മേല് പൊട്ടൊന്നും ഇഷ്ടല്ല അങ്ങനെയൊക്ക്യാ ഭയങ്കര ഓവർ കെയറിങ്ങാ
ആഹ് കുട്ട്യേളായാല് വീകും ഇതാക്കും എല്ലം ചെയ്യൂലേ
മക്കളാവുമ്പോ വീഴും എല്ലാണ്ട് അപ്പൊ എന്റെ അനിയത്തിമാരും ഇപ്പൊ കസിൻസ് അപ്പൊ ഞാന് എന്തെങ്കിലും പറ്റുമ്പഴേ ഞാന് ഇങ്ങനെ കടന്ന് ഹേ ടെൻഷനടിക്കും ഉം അപ്പൊ അവര് ചോയിക്കും നീ എന്തിനാ ഇങ്ങനെ ടെൻഷനടി ക്ക്ണെ അത് അളിയനെ പറഞ്ഞ് മനസ്സിലാക്ക് വീഴലൊക്കെ ഉള്ളത് തന്നെയല്ലേ പിന്നെ ഓവറായിട്ട് ആന്റിബയോട്ടിക് ഇപ്പൊ പനിയാണ്ടായ ആന്റിബയോട്ടിക് ഓവറ് അങ്ങനെ കൊട്ക്കാ പ റ്റില്ല അങ്ങനെയൊക്ക്യാ ആന്റിബയോട്ടിക് കൊട്ക്ക്ണേലൊക്കെ നല്ല തല്ല് കൂടീട്ട്ണ്ട്
കൊട്ക്കേണ്ടത് കൊട്ക്കേണ്ടേ നമുക്ക് അസുഖം മാറണ്ടിക്കല് കൂടിപ്പോയാലൊക്കെ ആന്റിബയോട്ടിക് കൊട് മാറി
കൊട്ക്കാതെ മാറില്ല അപ്പൊ പറയുന്നത് ആന്റിബയോട്ടിക്ക് കൊട്ക്കുന്ന നന്നല്ല അങ്ങന്യാണ്‌ ഇങ്ങന്യാണ്‌ അപ്പൊ പിന്നെ ഈ അസുഖം വന്ന
ക്കൊള്ളൂ
ആഹ് ന്ന്ച്ചാ കുറച്ച് ഓവറാ അപ്പം ഞാനെട ക്ക് പറയും നിങ്ങക്ക് വസ്‌വാസാന്ന് നിങ്ങക്ക് വേറെ എന്തോ ആണ് പറയും
ആഹ്
കുഞ്ഞുങ്ങള്ടെ കാര്യത്തില് നമ്മള്ങ്ങനെ ഓവറാ കഴിഞ്ഞഴിഞ്ഞാ അത് നമ്മക്കും അവർക്കും ബുദ്ധിമുട്ടാണെ
ഇപ്പ നമ്മള് എങ്ങനെയാലും നമ്മളെ മക്കളെ കെയറെയ്യൊല്ലോ കെ അത് നമ്മള് കെയറ് അവ ര് വിചാരിക്കും നമ്മള് കെയറെയ്യുന്നില്ല എക്സ്ട്രാ ആയിട്ട് എന്തോ കൊട്ക്കുന്നതാ
ആഹ് അല്ലെങ്കി ഇപ്പന്തെങ്കിലൊന്ന് പറ്റി പോയാ നിനക്ക് വെഷമല്ലല്ലോ നിനക്ക് എന്തിനാ വെഷമം മക്കക്കേന്തേലും പറ്റിയാ വെഷമിക്കണോ വെഷമണ്ടോ നിനക്കതിനെന്ന് ചോയിക്കും അവരൊന്ന് വീണ്‌ട്ടെണ്ടാവൊള്ളൂ
ആഹ് അതെന്നെ ഇതിപ്പ എന്റെ ഹസ്ബന്റാ ഹസ്ബൻന്റെ എന്നോട് പറയാ ഒന്ന് ചെറ്തായിട്ട് എടേങ്കിയോന്ന് തട്ടിയാതി അപ്പം പറയും കുട്ട്യേളെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ കുട്ട്യേളെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ നമ്മള് അട്ത്തന്നെണ്ടാവ അട്ത്തന്നെന്ന്യായിരിക്കും വീഴ്ന്ന്ണ്ടാവ അതൊന്ന് ജസ് ജസ്റ്റൊന്നങ്ങോ ട്ട് ഇങ്ങോട്ടും മാറിയാല് അതിലും ഇവടെ പ്രശ്നാ
തല്ല് കൂടിയാ നീ എന്താ പിടിക്കാഞ്ഞ അപ്പ ഇവർ തല്ലിയപ്പോ നീ എവിടെയായിരുന്നു നീ എന്താ പിടിക്കാഞ്ഞേ ചോയിക്കും അപ്പ ഞാ പറയും ഇവര് തല്ലൂടുമ്പോ പിടി അടി ക്ക്യാൻ പോവാന്ന് ഞാന് അറിയുന്നുണ്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങളാ ചോയിക്ക വീഴുമ്പോ എന്താ പിടിക്കാഞ്ഞെ അപ്പ ഞാൻ പറഞ്ഞ് അത് നന്നായി വീഴ്മ്പോ നമ്മളിപ്പ ഇവര് ഇപ്പ വീഴും ഇപ്പ വീഴും പറഞ്ഞിരിക്കാൻ പറ്റൊ
ഓക്കെ ട്ടോ ഒര് കോള് വെര്ന്ന്ണ്ടേ ഓക്കേ ഓക്കെ